ഹലോ
ആാ എന്തൊക്കെയ്യ്യാ വിശേഷം
നല്ല വിശേഷം രാത്രി ഭക്ഷണൊക്കെ കഴിച്ചോ?
ആാ ഞാൻ കഴിച്ചു മക്കാളൊന്നും കഴിച്ചിട്ടില്ല
എന് എന്താണ് ഇന്ന് ക ഇന്നെന്താ വെ കറി എന്താ
ബീഫ് ഒണ്ട് ബീഫും ചപ്പാത്തിയും ഒണ്ട് പിന്നെ ള്ളോ പപ്പ്സോണ്ട്
ആാ മക്കക്ക് കുട്ട്യാകൾക്ക് അതാണല്ലോ ഇഷ് ഷ്ടം ചപ്പാത്തി ഒന്നും അവരക്ക് പോവൂല്ലലോ
ഉം ചപ്പാത്തി പരെത്തി വെച്ചിട്ടെള്ളൂ ചൂടാണ്ട്
ഉം പിന്നെ മഴയായിട്ട് കറന്റ് ഒണ്ടോ അവടെ
ഓ കരണ്ടണ്ടാല്ലോ
ഇവടെ കാറ്റത്ത് കറണ്ട് പോയി എവിടെലും മരം പൊട്ടി വീണുണ്ടാവും ലൈനി കൂടെ
ആാ അത് ശെരി ഉം മരൊക്കെ പൊട്ടിവീണിട്ടിണ്ടെങ്കി വെരാവു
ഇന്ന് ഇന്നിപ്പം വെര്ലും ഉണ്ടാവുല്ലാ
ഉം ഇവടെ എപ്രാവിശ്യം മഴ ആയിട്ട് അങ്ങനെ വല്ല്യാ പ്രശ്നൊന്നുണ്ടിയി റ്റില്ലാ ഇത് വരെ പിന്നെ പിന്നെ എ
ആ
മിക്സി കേട് വന്നിട്ടേ നന്നാക്കാൻ കൊട്ത്തിരിന്നല്ലോ
ആ
വാങ്ങീല്ല ഇന്ന് കിട്ടേന ആയിരിക്കും പോയല്
നന്നാക്കീട്ടിണ്ട്ന്ന് പറഞ്ഞേട്ടു
ആഹ് ഞാൻ പോയിട്ടില്ല ഇന്നിങ്ങനെക്കായി
ഉം അപ്പൊ ഡോക്ടറെടുത്ത് പോയപ്പോ വാങ്ങി പോന്നൂടാരുന്നോ
അത് ഇവിടെ കുഞ്ഞിനായിരുന്നു പിന്നെ അപ്പൊ ഉച്ച സമയത്തും ആ ബ ഇന്ന് ഉടനണ് പോയതേനി പിന്നെ പിന്നെ മരിബാങ്കൊട് ക്കാ നേരത്ത് ഇന്നോട് പറഞ് ആ പറഞ്ഞതാ അപ്പൊ പോയിട്ടിണ്ടാവുന്ന് പറഞ്ഞോണ്ട് നാളെ
ആഹ് ആഹ് ആഹ് വേറെന്താ പിന്നെ
വേറെന്താ പിന്നെ ഇങ്ങനെ പോണ് മിക്സില്ലായി ട്ടെ രാവിലെ കടിയൊക്കേണ് അല്ലെങ്കില് ദോശ്
ആഹ് മിക്സീലരച്ചിട്ടാവൂലേ ആഹ് എൻ എന്നും ഒന്നെന്നെ ആയാലും ഇഷ്ടം ഇണ്ടാവ്ലല്ലോ
കേടായേന്റെശം കൂട്തലും പത്തിര്യെന്നെണ്ടാ മടി ആയിന് അ
ആഹ് ദോശ്യാവും ഇഷ്ടം എല്ലാർക്കും
ഉം മക്കൾക്ക് ദോശ ആയാ മതി
ഉം ആദ്യൊ ക്കെ ദോശന്നേണ് ഇണ്ടാക്കല് ഇപ്പൊ കൊറേ ക്കെ മാറ്റിപടിച്ചിട്ടിണ്ട്
ഉം ഞാന് മോള് മോള് ചെറുതായ ദോശന്നന് അപ്പ അതേപോലെ മോനും മോനും ദോഷ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പ രാത്രി ഒക്കെ ബാക്കി ഉണ്ടെങ്കി കൊടു കൊടുത്താല് ആഹ് കുട്ടികൾക്ക് ഇഷ്ട ദോശയാ അതെ
ഉം ഞാന് അധിക അധിക ദിവസം ഉണ്ടാക്കല് ദോഷന്നെ ആണ്
ഉം ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ ഓള് പറയണ്ട് അപ്പ ചെക്ക നേര ചെപ്പോത്തെ ദോഷ തൊന്നന ഉണ്ടണ്ട് ഞങ്ങൾ കൃഷ വെയ്ക്കണ ദോഷ തന്നെ അറ
ഉം ബാക്കി ഉണ്ടാലും അങ്ങനെ തിന്നോളൂം ഞാൻ അപ്പം ദോശ കൊടുത്ത് വിടാ രാവിലത്തെ ദോശ ചെറുക്കന് ദോ പക്ഷേ കൊടുത്ത് വരാ
ആ ഞാൻ കണക്കാക്കി ഇണ്ടാക്കലില്ലാ രാവിലെകളിൽ
ദോശ ആവുമ്പോ ചെലപ്പോ കറിയൊന്നും ഇല്ലാതെയെ തിന്നു ചുരുട്ടി കൊടുത്ത് കയ്യി കൊടുത്താല്
ഉം ഉം അതെ
രാവിലെ അല്ലെങ്കില് നല്ല കറി വേണം ചപ്പാത്തിയെ ഒക്കെ ആണെങ്കി നല്ലാ കറി വേണം
ഉം ഞമ്മക്ക് തന്നെ നല്ല കറിയാണ് പിന്നെ മക്കക്കേന്നും പറ്റൂല്ലാ ഉം ഉം പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ടോണ്ടി നേരെത്തെ പരെത്തി വെച്ചത്
ആ ചൂടോടെ കഴിക്കാൻ നല്ലാ രെസാണല്ലോ
ഉം ബീഫ് കറി ബീഫ് ആ ഒര് കൊറഞ്ഞ കറി ആയിട്ടില്ലാ പെരുനാളിലത്ത ബീഫ് ഉണ്ടായിരുന്നോ കൊറേശേ ഒന്ന് വെ രണ്ട് ദിവസം ഉണ്ടാവല്ലേ അത് തന്നെ അങ്ങനെ ആയിട്ട് ഉം പിന്നെ ഞങ്ങള് കൂടിരിന്നല്ലോ
ആാ
അപ്പം കൊറച്ചെണ്ടായി എന്ത് അപ്പ അപ്പം അതുകൊണ്ട് ണ്ടായതാണ്
അത് യെ പിന്നൊന്നാ
ആ സാൽക്കാരൊക്കെ കഴിഞ്ഞാ ആഅ
സൽക്കാരം അങ്ങനങ്ങട്
പിന്നെ ഞങ്ങക്ക് ഒര് ഇതിന്റെ എടക്ക് ഒര് മുടി ഒര് നാലോസം മുന്നേ അപ്പം അത് അത് വെച്ചിയായിന്ന് അതുകൊണ്ട് അതുണ്ടായിരുന്നു പിന്നെ ഇവടെ കൊറവാണ് പശെ അ മിച്ചൂരക്ക കടക്കിടക്ക ക്ക് കിട്ടുമല്ലോ ഓള് വാങ്ങലില്ല മി പക്ഷേ ഇടകന്നു പറയുമ്പോലോ കിട്ടും ആ ഇന്നിവിടെ ഉതോലെ കുറവാ പൊതുവേ കുറവാ ഇവിടെ ഇ എപ്പ എന്ത അങ്ങനെ കുറച്ചുണ്ടായി അനക്ക പൊതുവകര ആയൽവക്കൊന്നും വല്ലതതില്ലല്ലോ പി എണ്ണൂര് ഞങ്ങള് മോളത്തെ ഇതിലും പെടുല ആ തായത്തത്തിലും പെടുല
ആ ആ ഇവിടെയുള്ള പ്രശ്നം തന്നെയാണ് കൊറച്ച് വീടേ ഉള്ളൂ ഇവിടെ ഈ ഭാഗത്ത്
ആ ആ ഉ ഞങ്ങ അങ്ങനെ നീലും പെടൂല മോളത്തെ വിടലും പടൂല കാറ്റ് വിടലും പടൂല ഇത്റച്ചപ്പറത്തില്ലാണ് ഇവര് എന്താ അങ്ങനെ തന്നതെ
ആ കൂടുതലും സാധനം ഉണ്ടായല് കിട്ടും
ഉം ഉം ഉം അതെ പിന്നെ പിന്നെന്തൊക്കെയ
ഉം പിന്നെ അങ്ങനെ പോയി നന്നായി പോണ് ഞാന് ഇന്ന് ഹോസ്പിറ്റലില് പോയി അറ്റസ്റ്റ് ചെയ്യിക്കാണ്ടായിന് ശരിയായില്ല
ആരത്?
സർട്ടിഫിക്കറ്റ് മോനുവിന്റെ സർ സർട്ടിഫിക്കേറ്റ് ഇവിടെ സെന്റർന്ന് ചെയ്യുന്ന അ അവിടെ പോയി അപ്പൊ അവർക്ക് ഓനെ കാണണംന്ന്റിഞ്ഞു
തന്നെ
ആഹ്
ഉം പ്പൊ ഓ അവട്ന്നട് വര്ലപൊ
അപ്പൊ അരീകോട് പോയി അരിയോട്ന്നാണ് ചെയ്തിഞത് ആദ്യം ടെസ്റ്റ ഒക്കെ ചെയ്തത് അവിടന്നാണ് അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽന്ന് ചെയ്താ മതി ന്നുള്ളക്കാണ് പൈ ആ ഞാനൊരു പന്ത്രണ്ട് മണിക്കേഷാണല്ലോ ഒരു ഒപ്പ്‌ ട്ടരുള്ളു
ഉംഉ ഉം
പ്പം ആയിന് പോയി അപ്പൊ അവിടത്യപോത്തിന് അവിടുത്യപ്പൊ ഡോക്റ്റ് ഇങ്ങനെ പറഞ്ഞു അഹ് ഞാന് പിന്നെ അവിടുന്ന് അങ്ങനെ അരീകൊ അരീകോടുക്ക് പോയി അപ്പ അവിടെത്തി ആയിപ്പോതിന്ണ്ടാവും ടൈം കയിഞ്ഞോ ടൈം കഴിഞ്ന്നല്ല ഒരു പ്രൂഫ് വരില്ലേന ഞാ ഓനെ വിളിച്ച് വാട്സആപ്പിലിട്ട് തന്നപ്പോക്ക് ആഹ് ഓല് നീച്ചോയി ഡോക്ടർമാരൊക്കെ ഞ്ഞി നാളെ വരിയർഞ്
ഇപ് നാളെ പോണല്ലേ
പ്പം നാളെ പോണം ഒന്നുംകൂ
നാളെ പോയാലും ശരിയായ മതിയേഞ്
ആ ഇട്ടയ്കാരം കൊഴപ്പ ണ്ടാവൂല തെരക്കാണ് ഹോസ്പിറ്റല്ലൊന്നുപ്പം പാനി
സുഖല്ലലോ
ഏ ഏ അഒക്കെ നഗട്ടീവാ കൊഴപ്പൊന്നുല്ല അപ്പൊ അയിന്റെ ഒപ്പ്‌ടി തള്ളന്നെയാണ്
ഹ് ഹ് ഹ്
നാളെ ഒന്നൂടി പോണംഞ് ഉം
ഉം ഹു
വിശേഷങ്ങള് മറ്റാ ഡിഗ്രിക്ക് കൊടുത്താ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പോണോ പോണോ പോണോ പോണോർഞ് നാളെ ലാസ്റ്റ് ഡേറ്റ് ആയി മാർക്കില്ലല്ലോ കുട്ടൂലാർഞാണ്ട് ഓന് പോവാനാവില്ല വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനോ ക്കെ പറഞ്ഞിട്ട് അ ഞാൻ പോയി കൊടുത്തണ് ഡിഗ്രിക്ക് ഉം ഓനാ അ ആ ഓനെ മാ കിട്ടയാ പോവാ അയിനയ്ന് അങ്ങൻത്തെ എന്താ കഥൊന്നും അമ്മളിങ്ങ പറഞ്ഞ് തന്നോ ന്റെ കണക്ക് ഏതു കോഴ്സ ഇടുക്കുണ് ട്ട് അതൊന്നുല്ല അത് ഏതെങ്കിലൊക്കെ കോഴ്സ് പഠിച്ച ഡിഗ്രിക്ക് പോയാ കൊറേ പഠിച്ചണ്ടേ ആവൂല ഓ ത്തിന് കിട്ടണംന്ന വിചാരം
ഞ്ഞാല് പെണ്ണിട്ടൂല്ല ഇപ്പത്ത കാ
ആ അത് പറഞ്ഞിട്ട് മനസ്സിലാവണ അതൊ പോൽക്കിപ്പൊ തലേകേ ഓ അയിന് പോ പോളിക്കോ അപ്പന്ന് ഷേന്ന് പറേണ്ട് പോളി കിട്ടണമെങ്കിലും വാണം മാർക്ക് എ പിന്നെപ്പെന്ന വെ നല്ല കോഴസൊക്കെ വെല്ല എടുത്ത് പഠിച്ചണെങ്കില് നല്ല പൈസയും വാണ്ടേ അത് പറേല ഡിഗ്രക്ക് പോയാ തന്നെ പൈസ വാണം സെൽഫിലൊക്കെ കിട്ടിണെങ്കില് ഗവൺമെന്റ് ആ അലോട്ട്മെന്റിനൊന്ന്പ്പോഴ ഏതാലും കട്ടലുണ്ടാവ്ല് അറ്വേൻ്റ അറുപത് ശതമാനത്തി താഴെള്ളോർക്കൊന്നും കിട്ടാൻ പ്രയാസം ഇനിയിപ്പം ഞ് അയമ്പത്തേഴോ ഒറ്റെ ഉള്ളൂ
ഏ
രേഴ്വ ശതമാനെങ്കിലും വാണം ഇന്നാല് കൊമേഴ്സിനൊക്കെ അല്ല ബികോമിനൊക്കെ ചെലപ്പം കിട്ടിയ കിട്ടിയ കിട്ടേന് അയിന് പിന്നെ പഠിച്ചണ്ടേ
നിപ്പ ഇല്ലനിപ്പത്ത
ഇഞ്ഞ് സെൽഫില് പോയി ചേർക്കേണ്ട്യെരും റീജ്യേനല്ലോ അളയൂരോ അടോടെങ്കിലൊക്കെ
ആഹ് പോയി പഠ് ചോട്ടെ
കൊടുത്തിട്ടണ് ഡിഗ്രിക്ക് ഞാനോ ഓ നാളെ രാത്രി ആയിട്ട് നാളെ ട്രെയിനിന്റെ റിസൾട്ട് പോവാണ്ട് അതാ സക്ക് കാരണം ഓൻ പോവാ ആ വിചാരിച്ചില്ലാന്ന് തോന്നണ ഞാൻ പോയാണ് കൊടുത്തണ
ഉം മറ്റടത്തക്ക് പോവണ്ട സ്കൂൾബാർ പോയണ്ടോ
ആഹ അവിടെ പോവണ്ട് അല്ലാ അതപ്പോവിടന്നാ പൈസണാ ആഹ ഓന്റെ കാര്യങ്ങൾക്കൊക്കെ അവൻ തന്നെ ഉണ്ടാക്കല് ഇപ്പൊ
ഉം ഉ പ പഴമ്പൊരി ഇതൊക്കെ കിട്ടുല്ലോ
ഉം ഇപ്പൊ കുറച്ച ദിവസം വന്നാല് നാല് ദിവസാഴി കാണലില്ല ഇപ്പ ഇനി മറ്റേ ലോകകപ്പിന്റെ ഇത് തുടങ്ങിയില്ലെ ചെങ്ങൻമാർ കൊടുക്കലോ അതിന് ഫ്ലക്സ്ട്ടലോക്കെ കഴിഞ്ഞിട്ടാ വരല് ഓ ഫ്ലക്സ്ട്ട റൂമ എടുത്ത് കാണാൻ ടി വി വച്ചൊക്കെ പറഞ്ഞട്ട് ആ അത് സോലൊക്കെ കൊണ്ടോ നടക്കെണ പ അയിനൊക്കെ അത് നട്ട പാതിരിക്കും പോവാൻറഡിയാ ഡ്രൈവർമാര് വന്നാണ് കൊണ്ടുപോവും ഉം നടക്കണ്ട ആവശ്യല്ല ഡ്രൈവർമാരാണ് വരും മുറ്റത്തേക്ക് കൊണ്ടുപോവാൻ ഏത് നട്ട പാതിരർക്കും ഉം ആഹ ഓക്കെ
ആഹ